ഹലോ മ്
ഇപ്പ റെഡിയായ?
മ് ഇപ്പ റെഡിയായി.
ആ എന്നിട്ട് എന്തൊക്കെ? സുഖം. പണി ഞാൻ കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കായിരുന്നു.
ഏ എന്തൊക്കെയുണ്ട് വർത്താനം?
ശെരി ജോലിയാണ്. സുഖാണ്.
മ്
എന്ത് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞോ? ഇല്ലല്ലേ കഴിക്കാനാവണേ ഒള്ളു. മ് നേരത്തെ കഴിക്കൂലെ?
ഞാന് ഉച്ചക്ക് കഴിക്കില്ല, കോളേജ് പോണ കൊണ്ടേ. ചെലേപ്പം കഴിക്കും, ഐ ടി കോളേജ്.
ആ ആ ആ
മ്
പിന്നെ? വീട്ടിലാരക്കയാ ഉള്ളേ?
ഇപ്പിം ഇമ്മേം കാക്കിം. സിസ്റ്ററെ കല്യാണം കഴിഞ്ഞ
ആ ഇയാള് ന്നെ ഇണ്ടാവുള്ളുലെ വീട്ടില്, ഇവിടെ ഞാന് ഉമ്മ, മുത്തശ്ശി, രണ്ട് മക്കള്, മൂത്തച്ഛന്റെ രണ്ട് മക്കള് ഇപ്പ ഞങ്ങളേ ഒള്ളൂ, രണ്ടാളും പോയിക്കണ്, ഒരാളിപ്പ ഇവട പൊറത്താണ്.
ഏ
പിന്നാ?
പിന്ന അവിടെ മയ ഇണ്ടോ?
ആ നല്ല മഴയിള്ള ദിവസവാ ഇന്ന്, തണുപ്പും മഴയൊക്കെ ആയിട്ടെ. കാ കാലാവസ്ഥ ശെരിയില്ല. നല്ല തണുപ്പുണ്ടല്ലോ? വാങ്ങണ്ടില്ലേ?
ഇപ്പ തണുപ്പ്ണ്ട്.
ആ ഇവട ഇപ്പം മഴ ചാറിയാണ്ട് ഇരിക്കണ്ടേ.
മ്
മ് ഏ എപ്പഴ ക്ലാസ് കഴിയ?
ക്ലാസ് മൂന്നണി.
ആ പിന്നെ ഫ്രീയാലേ?
ആ പിന്നെ ഫ്രീ ഒക്കെയാണ്.
മ് മ് ഫുഡോക്കെ നേരത്തെ കഴിക്കുവോ രാത്രിക്കത്തെ?
മ് ആ ചെലേപ്പം കഴിക്കും, ചിലേപ്പം കഴിക്കൂല.
ആ ശെരി.
അവിടെങ്ങനെ?
ഇവിടെ നേരെ വൈകിട്ടന്നെ അധികം കഴിക്കാറ് പിന്നെ ഇവരെ ആണുങ്ങൾ ഉണ്ടാവുമ്പോ പിന്നെ അ നേരം വൈകും ഞങ്ങള്ൾ മാത്രം ആകുമ്പോ പിന്നെ കൊറച്ചൊക്കെ നേരത്തെ കഴിക്കും ക്ലാസ്സ്‌ളല്ലേ കുട്ട്യേൽക്ക് അത് ഉറങ്ങാൻ പണിയണേ അവർക്ക് നേരത്തെ കൊടുക്കൂട്ടോ കഴിഞ്ഞതിന് ശേഷംന്നെ ഞങ്ങള് കഴിക്കലാണ്
ഉം ഓലൊക്കെ എത്രേലാ
മ്മ് ഓ മോന് അഞ്ചിലാണ് മോള് മൂന്നിലാണ് മോന അഞ്ചാം ക്ലാസ് ആണ് മൂത്താളെ മോള് മൂന്നിലും ആണ്
ആഹ
ഉം എന്ത് രാത്രി ഭക്ഷണം വേറെ ഇണ്ടാക്കല രാത്രിക്ക് വേറെ ഇണ്ടാക്കല
ആ
ഉച്ചക്ക് കഴിച്ചു ആഹ ആഓ ആ
ഹം
മ്മ്
എങ്ങനെ ഓലെ ക്ലാസ്ഒക്കെ അവക്ക് മനസ്സിലാവണ്ടോ
ആഹ് കൊഴപുല്ല ഹ പഠിക്കാൻ കൊറച്ചു മടിയാണ് വടി ഒപ്പരിക്കണം നമ്മള് കൂടെങ്ങനെ നിക്കണേ ഇ ഈ ഫോണ ടാബഒക്കെ ഒള്ളല്ലേ അപ്പൊ ഭയങ്കര മടിയാണ് ഒപ്പ ഇരുന്നാലേ പടി ഓ
ആാാ
ഉ പിന്നെ ഇയാള ക്ലാസ്ഒക്കെ എങ്ങനെ പോണൂ
ആ ന്റെൊക്കെ അടുത്ത മാസം എക്സസം ആണ്
അയ്യശേരി
ഉം അത് കഴിഞ്ഞാ കഴിഞ്ഞ്
നി ഏതാ കോഴ്സ് എടുക്കണേ
ഈ കോഴ്സിന്റെ ബാക്കിക്ക്ന്നെ പോണംന്നാ ഞൻ എം ആർ ഐസി
സ്കാനിങ്ങിന്റെ ഒക്കെ മറ
അല്ലാ അല്ലാ എസി മെക്കാനിക്
ആഹ ശരി ആഹ
ഉം
അതെ അതെന്നെ പിഠിക്കാച്ചിട്ടാവൂല്ലെ
ആഹ അയിന്റെ ബാക്കിക്കനെ രണ്ടൊ ല്ലം പോയില്ലേ അ അയിന്റെ ബാക്കിക്ക്ന്നെ പോവാലോച് ബാക്കി പൗതി വെച്ചാണ്ട് നിർ തിതില്ലോ
ആഹ ശരിയാണ് അ ത്രയും പഠിച്ചീലെ ആഹ പഠിച്ചയ്ഞ്ഞ പിന്നെ നല്ല ഫീ ഇല്ല്യയന്‌ പഠിക്കാന്
ഏ ഞാൻ ഗവൺമെന്റെ
ആഹ പഠിച്ചു കേറിയതാല്ലേ
ആഹ
അപ്പൊ ഇങ്ങനെ കൊറെേ ഇതുണ്ടാവും അല്ലെങ്കി അല്ല ഫീ ഉണ്ടല്ല പഠ എസിൻന്റെക്കെ
ഉം ആണ്ട് എഴുപത്തയ്യായിരം
ആ ഉണ്ട് ഇണ്ട് ഞാൻ അതന്നെയാ ചോദിച്ചത്. ഏന്ത് കല്യാണം കഴിഞ്ഞില്ലല്ലോ?
കഴിഞ്ഞ്ക്ക്ണ്
ഹലോ
ആ കഴിഞ് ആ കഴിഞ്ഞ്ണ്
അഹ് ശെരി എ അപ്പവ്ട്ന്നെ‌ വീട്ട് ന്ന്ന്ന് പോകലാ അതോ ഹസ്ബന്റിന്റെ വീട്ട്ന്നോ?
ഞാ വീട്ട്ന്ന് പരീക്ഷായോണ്ട് ഇവടേണ്.
ആ അപ്പോ വീട്ട്ക്ക് വന്നതാവുലേ
മ്
ഉം പിന്നെ വീട്ടില്ള്ളവരൊക്കെ എല്ലാരും ഭക്ഷണം കഴിച്ച് നേരത്തെ കെടക്കോ?
ഏ കൊറച്ച് ഇപ്പക്ക് കളിണ്ടല്ലോ അർജന്റീനിം മറ്റേ നെയ്മറും ഞാൻ ഞാ കാണും
കാണോ?
ആ ഇന്നലെ ഞാനും ഇപ്പിം അപ്പറുപ്പറും കാണേനി
അഹ് ശെരി
ഞാനിന്റെ ഫോണില് ഇപ്പാൻ ഇപ്പാന്റെ ഫോണ്ലും
ഇവിടെന്ന്ന്റെ മക്കളതാ അതേ പണി ഒറങ്ങാതിര്ന്ന് കണ്ട് മോനും മൂത്തശ്ശന്റെ ആ മൂത്തശ്ശന്റെ മകനുംകൂടിയെ കൊറേ നേരം കഴിഞ്ഞിട്ടാ ക്കെടന്നേ. പിന്നെ എനിക്ക് പിന്നെ ആ അങ്ങനെ കളിനോടുള്ളതില്ല്യ ഇവര് കാണുമ്പങ്ങനെ
മ്
ഏതാ അർജന്റീനയാ? ആ ഫേൻസേതാ അർജെന്റീനേ? ആ ഇവടിള്ള ആളതന്നേണ് എന്റെ ഹസ്സും മോനൊ ക്ക അതന്നെയാണ് അയിന്റെ ആൾക്കാരാ
ഇഞ്ഞ് നാലാംതിയാകളി
ഇഞ്ഞ് നാലാന്തിയൊള്ളൂ?
ഉം
ആ ആ അർജന്റീനന്റെ കളി ആ നെയ്മറ്
നെയ്മറ്ന്റെ ഇന്നലേനി
ആ അഹ് ഗോളടിച്ചിന്ന് പറഞ്ഞ് ആഹ് ആഹ് അഹ് പറ്ഞ്ഞു മോംപറഞ്ഞു അതന്നെ ഓന് പറയാണേ ആ ഫി കളിന്റെ പറഞ്ഞപ്പളേ ഇഞ്ഞ് അർജന്റീനന്റെ കളി നാളെ ന്ന് പറഞ്ഞപ്പളേ നെയ്മറ് ഓൻ പറയാണ് പിന്നെ ഇഞ്ഞന്താ ഫോണ് കണ്ട്‌രിക്കാവുല്ലേ പഠിക്കാ പഠിക്കാ പഠിക്കാണ്ടാവൂലേ?
ആഹ പരീക്ഷല്ലേ പഠിച്ചാണ്ട് പഠിച്ചാണ്ട്
ആ എത്രാന്തിയാണെക്സാമ്?
ആറാന്തീ ആറാംതിയ പറഞ്ഞത് ഇഞ്ഞ് ഓൾ ടിക്കറ്റ് കിട്ടുമ്പോ
ആഹ അയില് ശെരിക്ക് ടെയിറ്റ്‌ ആഹാ
ഉം
അതോടെ ക്ലാസ്സ് കയ്ഞ്ഞ്ലേ?
ഉം
ഇനി അപ്പൊ റിസൾറ്റൊക്കെ വന്ന് കൊർച്ച് കയ്യൂലേ കിട്ടാന്?
ആഹ്
ഉം എല്ലാ ടൈമിലു അല്ലലേ, ഇവർക്ക്പ്പൊ ക്ലാസ് തൊട്ങ്ങി, അപ്പ ങ്ങക്ക് എക്സാം പ്പോ ആവ- ണൊള്ളല്ലലെ, വെക്കേഷൻ കഴിഞ്ഞ്
ഉം. ഇപ്പം മറ്റോൽക്ക് കൊടുക്കാൻ തൊട്ങ്ങാ, വെരിഫിക്കേഷൻ അപ്പൊ
ആ ആ അപ്പഴേക്ക് ങ്ങക്ക് ഇങ്ങളെ ക്ലാസ്, ആ കയ്യൂലെ?
ഏ ഏ എത്തിയാല് ഞങ്ങള് എറങ്ങും.
ആ ശരി
ഉം ഹും.
ജോലി ഏ, പഠിക്കാൻ പോണ എട്ത്തെന്നെ?
ഉം
ഐ ടി കോളേജെന്നെ, ഇവിട്ത്തെന്നെ
ന്നാ ശരി. ആ പിന്നെ ഹസ്സ് വ്ടേ പൊറത്താവൂലേ?
ഏ?
ഹസ്സ് നാട്ടിലല്ലല്ലാ ഗൾഫിലല്ലേ, ഇവിടെള്ളാളാ?
നാട്ടിലാണ്
അയ് ശരി. അപ്പൊ എങ്ങനെ ക്ലാസ്സ്, അധികം അവിട്ന്നാവും പോകല് ലേ? എക്സായ കാരണം വന്നതാവും.
അവിട്ന്നും കയൂല്ല, പരപ്പനങ്ങാടിയാ
അഅ് ശരി
ബട്ന്നാ
ഉം. ഏ?
ഇബട്ന്നാണ് സുഖം.
ആ അപ്പൊ ഇവട്ന്ന് പോവുംല്ലേ
ഉം.
ഉം.
കൊഴപ്പം അപ്പൊ മേം വിളിക്കാണ്ട് വരും.
അഅ് ശരി
ഉം.
കേരലില്ലേ വീട്ട് നിക്കാനൊക്കെ വരോ ആള്
ഊം.
ഉം
ഇപ്പ പരീക്ഷയായോണ്ട്
ആ ആഹ് ഉം എവിടെ അസ്ഥനി ചോുന്ന ആളുണ്ടാ കുറ ആളുണ്ടാ
ആണ്ട്
മ് ആ അ പിന്നെ നിക്കാ സമ്മതം കിട്ടൂലേ
മ്
പിന്നെ
പിന്നേ..... എ കൃഷിയൊക്കെ നട്ടീന്യോ ജൂണ്
ഏ?
കൃഷിയൊക്കെ നട്ടീന്യൊ? ജൂൺ അഞ്ച് പരിസ്ഥിതിദിനം അലോ
ഹി ഹി ഹി ഇല്ല ഇല്ലാ. ആദ്യക്കെ ചെയ്തിന്നു ഇപ്പൊ അതി ടൈം ഇട്ടറില്ല. ഇന്റെക്കവിടെ ഇണ്ടായിരുന്നു, ഇപ്പട്ത്ത് പോയിട്ടുള്ളൂ. കുറച്ച്സ്
ഏഹ്
അപ്പൊ പിന്നെ ആ ഹാ അങ്ങനെ ഇങ്ങൻ ചെയ്തിരുന്നു ആദ്യം കൃഷിയൊക്കെ നോക്കി ഇതാക്കിരുന്നു പച്ചമുളക് തക്കാളി അങ്ങനെ ഉള്ളതൊക്കെ പയ അത് ഉണ്ടായിം ചെയ്തിന്നു ട്ടോ കൊറച്ചൊക്കെ പിന്നെ അയ്മക്ക് നിക്കാറില്ല ഞപ്പ ടൈമും കിട്ടാറില്ല ഇപ്പ വരെ സ്കൂൾ ക്ലാസ്സും അങ്ങനെ കാര്യൊക്കെ ആയ കാരണേ
മ് മ്
പിന്നെ ഒഴിവുള്ള ടൈമില് ഈ മഴിയല്ലേ എല്ല മ്മമ്മാന്റെ ഇ ഇയാളയ്യോ അയിനൊക്കെ ഇൻട്രസ്റ്റ് ഇള്ളാളാ
ആഹ ഞാൻ കൃഷി ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് നാൻ എൻ എസ് എസിലൊക്കെണ്ട്
എന്തേപ്പം എന്ത ചെയ്തു
എൻ എസ് എസില് അഹ് ഏ ക്ലീനിങ് നല്ലതാണ് നമ്മളപ്പൊ ഫിൽ ഹേ പരിസ്ഥിതിന്നെ
ആഹ ആഹ
നമ്മളെന്നെ എന്തായ് നോക്ക
ആഹ അത് ശരിയാ നമ്മള് വീടും പരിസരൊക്കെ നമ്മളെന്നെ ശ്ര ദാക്കണം.
ഉം അമ്മക്ക് നല്ലത് അതാണ്
ആ ഇപ്പൊ പിന്നെ പലേ അസുഖങ്ങളും അല്ലേ മിക്ക അസുഖങ്ങളും ഇ നമ്മള് വൃത്തിയില്ലാതെ കൊണ്ടടന്നിട്ടെന്നേണ് കൊറെക്കെ വരണത്.
അതെ
ഞാ
ഉം
ഇപ്പൊ പൊ ഷീഖല്ല കൊറെ അസുഖങ്ങൾ വരനുണ്ടല്ലോ.
ആഹ അതൊക്കെ ശരിയെന്നെ
മ്
പിന്നെന്താ
പിന്നെന്ത് സുഖാണ് ആ തയ് ആ ന്നായികോട്ടെ ന്നാ ശെ അസ്സമുലൈകും